ഹലോ ആഹ് കേൾക്കിണണ്ട് എന്തെക്കെണ്ട് സുഖല്ലേ
സുഖായിട്ടിരിക്ക്ന്ന്
ഉം ഇപ്പൊ പ്രത്യേയ്ച്ച് പണിയുന്നില്ലാ അപ്പ ഫ്രീയായിരിക്കും ആഹ് ആഹ് കുട്ടിള് ഒൺന്ന് ഓക്ക് ഫുഡ്ഡ് കൊട്ത്ത് ങ്ങാണ്ടേ വെർതെയ്ര്ക്കി ആഹ്
പിന്നെ എം എന്താണ് ആഹ് എന്ത് ട്ടിയളാ
ഒരാണും ഒരു മോനും ഒരു പെണ്ണും ആണും സോറി ഒരു മോനും രു മോളും ആണും പെണ്ണുന്നാർഞെ
എത്രയിലാ പഠിക്കിന്നെ
ഓഹ് മോന് അഞ്ചില് മോള് മൂന്നില്
അഹ് ശരി ആഹ്
ആഹ് ആഹ് നിങ്ങളെ ആൾക്കാരൊക്കെ എത്രായി ഉം അയ് ശരി
ചെർത് രണ്ടരയ്സായിട്ടേള്ളൂ ഇപൊ ഒർങ്ങാ ഉം മൂതോന് ട്യൂഷനും പോയേ ആഹ് വിടെണ്ട് അങ്ങനെ അപ്പൊ കുട്ടിനെ ഒർക്കീനെഷെ നമ്മക്ക് എന്തെ ഇങ്ങനെ ഫോൺ ചെയ്യലും പ്പൊ നട്ക്കൊള്ളെ അങ്ങനെ ഇന്നേർത്ത് ഒർ ക്കി കാണ്ടാണ് വിളിയും കാര്യങ്ങളൊക്കെ ഉം അവർക്ക് ഫോണ് കയ്യീ കിട്ടണേ
ആഹ് എത്രായീ ആഹ്
അപ്പോ ഉം അവ്ട്ക്കന്താ മഴൊക്കെ ണ്ടോ
വാഷിന്റെ ആളാവുലേ ആഹ് ഇന്ന് മയന്നല്ലേ ഇന്ന് ഫുൾ ടൈം മയെ ഹ് ഇന്ന് വെയിലില്ലിയ
ആഹ് ഇവിടെന്ന് രാവിലെ കൊറച്ച് നേരം ഒന്ന് വൈയില് രാവിലെ കൊറച്ച് നേരം ഒന്ന് എന്നാലും- അലക്കിയത് ഒന്ന് ഒണങ്ങി കിട്ടി വാഷിംഗ് മെഷീല് ഇട്ടതായതൊണ്ട് വേഗയിണ്ടല്ലോ
പിന്നെ ആഹ് ഇവിടെ ഒണങ്ങിയൊന്നില്ലയിവടെ ഞങ്ങള് അയലേക്ക് ഇട്ട് അപ്പോതിന് മഴ പെയ്തു ചെയ്ത്
ഉം ആഹ് നമ്മളയിന് ഒൺ ങ്ങ ഒണങ്ങും ന്ന് വിചാരിച്ച ട്ട് കൊണ്ടടുമ്പോ അപ്പൊ പെട്ടെന്നാവും മഴ വെരാ
ആഹ് ആഹ് അപ്പ പിന്നെ എടുക്കെണ്ടി വന്നു ഹ് അപൊ പിന്നെ വല്ലിയ വെയില്- ആഹ് ആഹ് ആഹ് വല്ലിയ ഒരു വെയില് ഇണ്ടായിട്ടില്ല
ആഹ് ആഹ്
ഉം
ഒരു ഒണങ്ങി കിട്ടൂല്ലിയെ അപ്പൊ-
ആഹ് ചായ കുടിക്കലൊക്കെ കഴിഞ്ഞാ
ആഹ് ചായ കുടിച് കാണ്ട് ഞാൻ വേറൊരു കോള് ഇണ്ടായിരുന്നു അവ് ചെയ്ത് കാണ്ടേ- അങ്ങനെ സംസാരിച്ച്കാണ്ട് ചായ ഇണ്ടാക്കിണ്ട് ഉം
എന്തേ കടി എന്തേലും ഉണ്ടാക്കുവോ വൈകുന്നേരം
ഇല്ലിയേ ആ ഇ നേരത്തെ ഉണ്ടാകുവില്ലേ ആയിനി വേണോന്നുണ്ടെ കൊറച്ചേരം കൂടി കഴിഞ്ഞി ട്ട് വല്ലെ പഴംപൊരിയോ അങ്ങനെ ന്തേലും ഓന് ട്യൂഷന് കഴിഞ്ഞ് വരുമ്ത്തേനു വാണെങ്കി ഇന്ന്പ്പന്തേനു എന്തേനു നൂഡിൽസ് സ്സ അങ്ങനെ എന്തേണ്ടാക്കി കൊടുക്കാക്കാന്ന് വിചാരിച്ചു - നൂഡിൽസ് ഒണ്ട് ഇരിക്കണെ അതിഷ്ട്ടാണ് ആഹ്. ആഹ്
ഉം
ഏഹ് അഞ്ച് മണിക്കാണേ അഞ്ച് മണി മുതല് ഒര് ഏഴ് ആറേമുക്കാല് ആറര ആറേ മു അത് ട്യൂഷൻ സെൻഡ്രാണ് ആഹ് മരുബാങ്ക് കഴിയും ഉം
അല്ല എഴുതുന്ന കുട്ടികളൊക്കെണ്ടോ അട്ത്തുള്ള വീട്ട്ന്നക്കെ
ഇൽ ഇല്ല്യല്ല ഇത് ട്യൂഷൻ സെൻട്രാണ്. അതുപിന്നെ ഇനി വേറേതെങ്കിലും കുട്ടികള് വന്ന്‌ ചേർന്ന നമ്മക്ക് അറിയില്യ ഉപ്പെത്തു ത്തും ടൗവുണിക്ക് പോണം കൊറച്ച് ആണോ ഉം ഇവിടെ ഇപ്പൊ ഇല്ലിയ ഇങ്ങനെ മുടിക്കേന് ഇനിപ്പോ ഈ മൂടിക്കെട്ടലേണ്ടാവുള്ളല്ലോ.
ആഹ് ഇവടപ്പ നല്ല പെയ്യ്ണ്ട്.
ജൂണില് ഫസ് സ്റ്റ് മുതലേ നിങ്ങക്ക് മഴ കിട്ടുണ്ടോ
മഴ കിട്ട്ന്ന് വെച്ചാ എടക്കായിട്ട് എടക്കെടക്കായിട്ടേ എടക്ക് വെയിലുവായിന്ന് അങ്ങനായിരുന്നു പക്ഷെ ഇപ്പോ കൊറച്ച് സ്സായിട്ടാണ് നല്ല മഴ ഇണ്ടായിക്കണേ
ആഹ് അപ്പ ഈ ഒരാഴ്ചയായി
ആഹ് തണുപ്പുവൊക്ക വന്ന്ണ്ടായത് ഈ ഒരാഴ്ച ഏ തണപ്പുണ്ടായത് കൂടി ഇത്രേ തന്നെ തണുപ്പുണ്ടായില്ല.
ആഹ് ഇവടെ ചൂടെയിരുന്നു കഴിഞ്ഞാഴ്ച വെരെ. ഭങ്കര ചൂട ഉം ചൂടായി ആഹ്.
ഇതിപ്പ യെട് ആഹ് അടുപ്പിച്ചടിപ്പിച്ച് മഴയിണ്ട്.
ഇപ്പയെതായലു ഇതായി മറ്റേ മേലൊക്കെ ചൂടൂകുരുക്കെ പൊങ്ങലേരുന്ന്‌.
ആഹ് ഹാവൂ അയിന്റെ മുന്നെള്ള ചൂട് ഭയങ്കര ചൂടായിരുന്നു. ഉം
വെ നിങ്ങക്ക് പിന്നെ വേനൽക്കാലത്ത് വെ വെള്ളണ്ടാവോ
വെള്ളം വല്ല്യ ബുദ്ധിമുട്ടില്ല എന്നാലും ലാസ്റ്റ് ഒക്കെയാവുമ്പ കൊറച്ചൊരു ബുദ്ധിമുട്ടാവും അന്നാലിപ്പോ ഞങ്ങള് പ്പം അങ്ങനെ പോവലില്ല അലക്കാന് മാത്രം ഇവിടെ എടു ത്ത്ള്ള വീട്ടിലൊന്നു പോയി അലക്കിരുന്നു അല്ലാത്തൊക്കെ വീട്ടിൽ തന്നെ ക.
ആ ന്നാല് കുടിക്കാനും ഭക്ഷണത്തിനും ഒക്കെ നമ്മുക്ക് കിട്ടിയാലും ഒരുതാണല്ലോ.
ആഹ് ആഹ് പിന്നെ അങ്ങനെ വെല്ല്യ ബുദ്ധിമുട്ടായി അപ്പൊ പിന്നെ മഴ പെയ്തു അത്കഴിഞ്ഞപ്പോത്തിനെ.
ഉം സ്വന്തം വീടാ?
ഉം എന്താ ഫുഡൊക്കെ ഒരുമിച്ച് വെക്കലാണോ?
ആഹ് അഹ് പിന്നെ രാത്രിയൊക്കെ ഇനി ചോറ് വേണ്ട. ചപ്പാത്തിയ ആഹ് ചപ്പാത്തി ദോശ അങ്ങനെ എന്തെങ്കിലൊക്കെ.
മാരെ ക്കാവ് ചപ്പാത്തിയോ?
ആഹ്
ആഹ് എട ഷുഗറോ അങ്ങനെ എന്തെങ്കിലുണ്ടോ?
ഇല്ല്യ ഇപ്പതിനാർക്കും ആർക്കും ചോറിനോട് ആദ്യ ത്തമാതിരി താല്പര്യല്ലല്ലോ ഉം ഉം അത് പിന്നെ മാവ ദോശ മാവെന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെയും മതി രാവിലത്തെ മാവെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായാലും മതിയേ
ആഹ്
പിന്നെ അല്ല ഇടിയപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിക്ണെന്നുണ്ടെല് പിന്നെ രാവില് ഇത് കുറച്ച് അങ്ട് എടുത്തു വെക്കും ചെയ്യും രാത്രിയൊക്കെ അതും കൂടി കണക്കാക്കി ഇണ്ടാക്കും ആഹ് അത് ഇടിയപ്പൊക്കെ ഇണ്ടാക്കുമ്പോഴെ ഞമക്ക് രണ്ടാമത് പിന്നീം ഉണ്ടാക്കലൊക്ക ബുദ്ധിമുട്ടല്ലേ ഇനി വൈകുന്നേരത്തിന് ഇല്ല പൊടി എട്ത്താല് അതാണല്ലേ എള്പ്പം പിന്നെ രാത്രി ഒന്ന് ആവി എറ്റിയേ മതിയല്ലാ ചൂടാക്കി എടുത്താല് ഉം അങ്ങനെയൊക്കെയിണ്ടാക്കും പിന്നപ്പത്തെ ഈ ഗ്യാസിന്റെ ബുദ്ധിമുട്ടും അല്ലേ
ആഹ് ആഹ് അപ്പൊ കിട്ടാൻ ബുദ്ധിമുട്ടാണല്ലേ അപ്പൊ ബുക്കെയ്താ ഒരു മാസം കഴിഞ്ഞാലേ കിട്ടുള്ളൂ
ഇതുവരെ എന്തോ ഭാഗ്യത്തിന് ബുദ്ധിമുട്ട് വന്നിട്ടില്ല എന്നാലും തീരോ തീരോന്നുള്ള പേടിയാണല്ല ഞമ്മക്ക്
ആഹ് ശരിയെന്ന അപ്പാ നം ആ നമ്പർ ഉള്ളാളെ ഇത് വേണം ഫോണ് വേണം അതായത് എന്തോ ഓ ടി പി വന്നാല് അങ്ങനൊക്കെ ഇണ്ടല്ലോ ആഹ് ആ
ഉം
ഞാൻ കഴിഞ്ഞേ കഴിഞ്ഞ പ്രാവശ്യം ബുദ്ധിമുട്ടായി അങ്ങനെ എങ്കി പിന്നെ അവിടെ ഓഫീസി പോയിട്ട് ശരിയാക്ക് ആഹ് നമ്പർ മാറിയാര്ന്നേ
ആഹ്
പിന്നെ ഓഫീസിപോയി ശരിയാക്കി
ആഹ് ആ പിന്നെ ഓഫീസിപോയി ചെയ്യേണ്ടിവന്ന്
ആഹ് ആഹ് ഉമ്മാന്റെ നമ്പർ ആയിരുന്നു ഉമ്മാര നമ്പർ പിന്നെ മാറ്റിയ കാരണം
ആഹ് പഴയ നമ്പറില് ആവും റജിസ്റ്ററ് ചെയ്തിട്ടുണ്ടാവാ
ആഹ് ആ അപ്പൊ അവര് പറഞ്ഞു പറ്റൂല ആ നമ്പറ് ശരിയാക്കില്ലാതെ യാ വരാൻ പറ്റില്ല അപ്പ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ്
ആഊ ഗ്യാസ് കഴിഞ്ഞ് കാണ്ടൊക്കെ ആണെന്നുണ്ടെങ്കി നമ്മളത് ചുറ്റി പോയിന്ന് ഗ്യാസ് തീർന്നീന്നോ ആന്ന് ഉപയോഗിക്കണത് തീർന്നീരുന്നോ നോയ്ക്കാ
കെ എ തീർന്നാ തീർന്നിരുന്നോ
ആഹ്
പിന്നെ നടക്കാന് രണ്ട് മൂന്നാലൂസം ബുദ്ധിമുട്ടായി. രണ്ട് മൂന്നാലീസല്ല. അഞ്ചാറീസം ബുദ്ധിമുട്ടായ്ട്ട്ണ്ടാകും. പിന്നെ വണ്ടി വന്നപ്പോ പിന്നെ നട്ക്കാൻ പോയപ്പ്ളേ അവര് പറഞ്ഞു ഇങ്ങനെ തെരാൻ പറ്റൂലാ ഇപ്പ ബയ്ഗര ഇതാമ്പോ ഇതാണ് പുടിച്ച് കഴിഞ്ഞാല് ഭയ്ങ്കര ഫൈനാന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഞങ്ങള് പോയി ശരിയായി ക്കാളീന്ന് പർന്ന് നമ്പറേ വേം ഗ്യാസ് ശരിയാക്കി അയിന് ശേഷ തന്നത്.
അയ് ശരി ഓ ഗ്യാസ് ഇല്ലെങ്കി എന്തൊരു ബുദ്ധിമുട്ടാ
ആഹ് ഗ്യാസ് കഴിഞ്ഞാല് മഴ ആമ്പോ പ്രത്തേയ്ച്ചു ബുദ്ധിമുട്ടാ
ഉം മ അതീ വെറക് കത്തിക്കാ വിചാരിച്ചാല് വ്വ് തീ കത്തി കിട്ടൂല്ലല്ലോ മോന് മോന് രണ്ടും ആൺ കുട്ട്യാളാ.
ഉം അ ശരി രണ്ടാങ്കുട്ടികളാലേ ആഹ് ശരി ഒറ്റക്കാ പോവാ ഒറ്റക്ക് വീട്ട്ലാ വേറെ വീടാ
അല്ല തറവാട്ട്ലാ ഉ
കേൾക്ക്ണില്ലേ
ആഹ് കട്ട് ചെയ്തോന്ന് വിചാര്ച്ചു നോക്കാൻ വേണ്ടി ആ കേൾക്കുന്നുണ്ട് കേൾക്ക്ന്ന്ണ്ട്. ഞാനേ ക ട്ടായ് ഫോണ് കട്ടായി പോയോ വിചാര്ച്ചേ അത് നോക്കാൻ വേണ്ടിട്ട് ആഹ് ഉം
ഉം അ എടക്ക് ഈ റേഞ്ച് പ്രോബാണ്. പ്പ മയല്ലേ റെയ്ഞ്ച് ആഹ് ഇണ്ടാവും മഴായ കാര്ണെ
അഹ് ആഹ്
പിന്നെ വൈഫൈ കണക്ട് ആക്കിയിട്ടാണ് പിന്നിം റെയ്ഞ്ച് കിട്ട്ണ്. മഴയായ ന്നാലും ചെർതായൊരു ബദ്ധിമുട്ട്ണ്ട്.
ആഹ് വൈഫൈ ആയതോണ്ടാണ് അല്ലെ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല.
ആഹ് ശരിയാണ്.
ഇപ്പ ഇന്നത്തെ കാൽത്ത് വൈഫൈ ഇല്ലാതെ ഒരു കാര്യം നട്ക്കൂല.
ആഹ് പ്പൊ വൈഫൈ ആശ്രയം
അത് വല്ല്യൊരു ഉപകാരു ആണ് ട്ടോ
ആഹ് ശരിയാണ്. ക്ഷെ എന്താ ഫോൺല് എങ്ങനെയായാലും ഫോണില് പൈസിം കേറ്റണം.
ആഹ് അത് വേണം. നമുക്ക് വിളിക്കാനും ഇതാക്കാനൊക്കെ ഫോൺല് പൈസ വേണെ ഉം
ന്നാലും ഈ പഠിക്കാനുള്ള കാര്യക്കൊക്കെ ഉപകാരം തന്നേണ്.
ആ നെറ്റിന് വേണ്ടിട്ടാണ്. മറ്റേ ഒരു ജിബിയൊക്കെ കി ട്ടിയാ ഇന്നത്തെ കാൽത്ത് ഒന്നും ഉണ്ടാവുലല്ലോ നമ്മള്
ആഹ് അത് ശരിയാണ്. അത്പ്പോ കുട്ട്യാള് കൊർച് നേരംഇട്ത്താല് ഫോൺല് നെറ്റ് കഴിഞ്ഞു. വൈഫൈ ആവുമ്പോ പിന്നെ ആ ബുദ്ധിമുട്ടില്ല ആഹ്
ക്ഷെ കുട്ട്യാള് അത് കാര്ണം കുട്ട്യള് കയ്യില് ഫോണ് ഇരുവത്നാല് മണിക്കൂറു ആണ്. അതു ആണ് ബു
ആഹ് ആഹ് ഇവടെ ചോറ്ന്നെണേങ്കിലും ഇട്ത്തിട്ട് കൊട്ക്കണം. ന്നാലെ തിന്ന്ണ്ട് കഴിക്കുള്ളൂ.
ആഹ് ന്റെ ചെറുത് അങ്ങനെയണേ വാ തൊർക്കണം ന്ന് ണ്ടെങ്കി ഫോണ് കയ്യ് കിട്ടണം അതന്നെ ആഹ്
എത്ര നമ്മള് ഇതാക്കിട്ടും കാര്യല്ല. വാശി പുട്ച്ചൊവിടെ ഇര്ക്കും ഉം
അത്രിം വല്യ മക്കളായിട്ട്ണ്ടങ്ങനെ ഇത്പ്പൊ ഈ ചെറ്ത്.
അതന്നെ ഒരാക്ക് കൊട്ത്ത ഒരാക്ക് വാശിയാണ്. അപ്പൊ ഇൻക്ക് തന്നീല്ലാന്ന്ള്ള വാശിയ
ആഹ് അപ്പ പിന്നെ എല്ലാർക്കും കൂടി ഒന്നിച്ചാണ്ടാക്കി വെച്ച് കൊടുത്താ മതി.
ആഹ അപ്പ അങ്ങനെ പറ്റൂല ഒരാള് കാണുമ്പോ കാണൂല എനിക്ക് ഓന് കൊ തീരാ ഇന്ന്ക്ക് തന്നാളിന്ന് പറയും അത് കഴിഞ്ഞിട്ട് പോ ആ ആൾക്ക് ആയാൾത് കഴിഞ്ഞിട്ട് ഭക്ഷണം പിന്നെ മറ്റാൾക്ക് കൊടുക്കണം ഫോണ് കൊടുത്തിട്ട് മോന്റെ കയ്യില് ല്ലേ ഇതുണ്ട് ലേ
ക്കളായിട്ട് വേണം ആ ഘടുക്കളായിട്ട് വേണം
ലാപ്ടോപ്പ ഈ ഫോൺ തന്നെ വേണം അയി ഞങ്ങള ഒരു വാശ്യ ഒരാൾക്ക് കൊടുക്കുമ്പോളേ ആഹ
എല്ലാം ഇപ്പൊഴും ആദ്യത്തെ ആയിക്കല്ലല്ലേ കുട്ട്യാള്ക്ക് ഫോണില്ലാതെ നമ്മൾ ഈ പറഞ്ഞയ്രി ഉം നമ്മളെ ഇതു അങ്ങന് തന്നെ നമ്മളടുത്ത് ഇരുപത്തിനാല് മണിക്കൂർ ഫോൺ തന്നെ അല്ലേ
ആഹ നമ്മൾ എന്നാലും പണിന്റെ സമയത്ത് കുറച്ച് ഇത് കൊടുക്ക ഇവര് വീട്ടിൽ വന്നാ ഓൽക്ക് ഫോണാണ് വേണ്ടത് മെയിനയിട്ട് അയിനാണ് തല്ല് ആഹ വന്നാ ഫോൺ ചോയിക്കൽ
ആഹ എന്നിട്ട് എന്റെ മൂത്തവൻ എന്നിട്ട് ഇങ്ങനെ ഫോണതായിട്ട പിന്നെ ഒരു ലാപ്ടോപ്പ് വാങ്ങി ക്കെട്ത്ത് ഇനിയിപ്പോ ഏതായാലും ഇനി അവർക്ക് ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ വേണ്ടിവരല്ലോ എന്ന് വിചാരിച്ചേ സ്കൂള് നിന്ന് വരുമ്പോ തന്നെ അതാ ഓണആക്കല് ഫോണൊക്കെ ഫോൺ പോലെപ്പോഅതും ഉപയോഗിക്കാ
ആഹ അതന്നെ മ് നമ്മള് കൊറ ചിലവരൊക്കെ റദ്ദാക്കി പിന്നെ അവര് അയി്മ പിന്നിം പോവും
ആ
മ്
പിന്നെ
പിന്നെന്താ
ഇക്കപ്പള വര് നേരത്തെ വരോ
ഉം
ഉ എന്താ ജോലി? ആഹ് ശരി
ഇന്ന് ഇവിടെ അടുത്തന്നെ പിന്നെ ഒരു ഏഴണിവുമ്പോത്തിന് വരും
ഉം എടി ആച്ചു നൂറ ആക്കിടുക്കണ്ട
എന്നാ ശരിട്ടാ പിന്നെ വിളിക്കാം ആ വലൈക്കും സ്സലാം